ആഹ് പറഞ്ഞോ കേൾക്കുന്നുണ്ട്
ഏഹ് എന്താ വർത്താനം
നല്ലെ പണിയെല്ലാം കഴിഞ്ഞ
പണി ഇതാ ചെയ്തോണ്ടിക്ക്‌ണ്ട് കഴിഞ്ഞിട്ടില്ല കുട്ട്യോളാക്കെ സ്കൂൾക്ക് പോയി ഉം ഇങ്ങൾത് കഴിഞ്ഞോ
കഴിഞ്ഞിക്കൊന്നുല്ല ഇങ്ങനെ എടുക്കുന്നു
ഹേ
വർക്കും രണ്ടും കൂടി ഒന്നായിട്ടല്ലേ നമ്മക്കാവും
അതന്നെ
ഉം
എന്താ ചോറും കറിയൊക്കെ ആയൊ ന്നിട്ട് ഏഹ് ഈഹ് എന്താ സ്പെഷ്യല് വെള്ളിയാഴ്ച
ഒന്ന് അങ്ങനൊന്നും ഒന്നുംല്ല ഇപ്പം ന്ന്
ഏഹേ
ല്ലാരും ഇണ്ടാക്കു എല്ലാം പോന്നും
ആഹ്
ഇറച്ചിയെല്ലാംണ്ട്
ഈഹ് ആഹ് മക്കളോ
മക്കള് സ്കൂൾ പോയി
ഈഹ്
ഇങ്ങക്കെല്ലാം വെള്ളിയാഴ്ച്ച ലീവ് ഉണ്ട
ഇല്ലേ ഇല്ലല്ല ഓൾ പോയി
എത്ര കുട്ടികളുണ്ട്
എനിക്ക് രണ്ടാള്
ശരി രണ്ടാളും പോവുന്നാ
ആഹ് രണ്ടാളും പോയി ഒരാൾ മൂന്നിലും ഒരാൾ ഏഴിലും ആണ്
ഉം ഒരാൾ മൂന്നിലും ഒരാൾ പത്താം ക്ലാസ്സിലും പിന്നാ ഒരു മോൻ പ്ലസ് ടു കഴിഞ്ഞ്
ഈഹ് മൂന്ന് കുട്ടിയളാ ഏഹ് ഹസ്ബന്റിന് എന്താ ജോലി
ഒര് ഇവടെ നാട്ടിൽ തന്നെ പീടിയ
ഉം ഏഹ് ഇവിടെന്താന്ന് മഴണ്ടോ അവിടെ
ആഹ് മഴന്നെ ഉള്ളു മഴ തുടങ്ങിയാരെ പിന്നെ നിൽക്കുന്നില്ല മൂന്നാലിസ്സായി ഇപ്പൊ അടുപ്പിച്ചു ഇതേയ്
ഇവിടെ അങ്ങനെ മഴല്ലട്ടോ എന്നാ ഉണ്ട് പക്ഷെ നിക്കാതെ പെയ്യ്ണില്ല
ഇല്ലാല
ഉം വലിയതില്ല ആഹ് ഡ്രസ്സൊക്കെ ഉണങ്ങി കിട്ടാനാ പണി മൂന്നാല് ദിവസം അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാല് ഞാൻ കോണി കൂട്ട് കൊണ്ടയിട്ടാണ്ട് ഫേൻ ഇട്ടക്കല
ആഹാ അങ്ങനെ തന്നെ ഇവിടിം അടെ ഇട്ടല് നടക്കൂലാലോ മാറി കിട്ടൂലാലോ
അതന്നെ
ആറ്റിയല്ല ആറിയിട്ന്നെ അതിനെക്കൊണ്ട് പിന്നെ
ആഹ് ഞാൻ പിന്നെ മിഷീന്ലാണ് തീരുമ്പ്ണ അവോണ്ട് പിന്നെ ഒന്ന് കാറ്റട്ടിയാല് ആഹ് ഒണങ്ങും
ഉം ഞാൻ തിരുമ്പിക്കഴിഞ്ഞാ അയില്ട്ടാറ്റി അല്ലാണ്ടാവൂല്ല മിഷല് തിരുമ്പി ഇല്ലെങ്കിലും കൊറേയല്ലാം തിരുമ്പും കൊറെ കാലം രണ്ട്ക്കൂടി ആക്കും യൂണിഫോമെല്ലാ കല്ല്മ്മത്തന്നെ തിരുമ്പണം
ആഹ് ന്നാതന്നെ വൃത്തിയാവോള്ളു
ആഹ്
ഉം ഉം ഇവള്ത് പിന്നെ അയിമ്മെ ചളിയൊന്നും ഇണ്ടാവലില്ലാ
ഇല്ല ഇല്ല ച
പെൺകുട്ടിയളായതോണ്ട് ഉം പിന്നെ ഓലെ മുറ്റൊക്കെ നല്ല കട്ടക്കെ പതി ച്ച് നല്ലെ വൃത്തിയാണ് അതുകൊണ്ട് പിന്നെ കുട്ടിയള് ചളിയിലൊന്നും പണ്ടത്തെ പോലെ അതെ ഉം ഞമ്മളൊക്കേർഞ്ഞ ചളിക്കൂടെല്ലേന്യോ ഇല്ലേ ഞമ്മള് കൊണ്ടയാക്കാ കൊണ്ട്ര്യാ ആഹ് മറ്റേമ്മള് വള്ളോം തെറ്പ്പി ച്ച് കൊടേം കറക്കി ഇങ്ങനെ പോയിന്ല്ലേ ഇപ്പ പിന്നെ അവൊന്നും ഇല്ലല്ലോ
അവൊന്നില്ല ശരിയാ ഉം വേറെന്താ ചോറെല്ലാക്കിയോ
ചോറ് തേങ്ങാ ചോറാണ് ചോറ് വെച്ച്ക്ക്ണ് പിന്നെ ചിക്കൻ കറിയാണ് അവു റെഡിയായിക്ക്ണ്
ഉം അങ്ങത്തന്നെ ഞാന് അങ്ങനെ തന്നെ ഇങ്ങാക്കും ഞാനും വേം കയ്യത് വെള്ളിയാച്ചെല്ലാം അങ്ങനാ നല്ലേ
ആഹ് ഓല് ഫു വെരും ചെയ്യും ഭക്ഷണം കഴിക്കാന് ആഹ് നാട്ടില്ണ്ടേ ഒരു കടേലാണ് ഇവടെ
അയ് ശരി ആഹ്
ഫുഡ്ന് ഫുഡഴിക്കാൻ വരും ഉച്ചക്ക് പള്ളിക്കോവാ വാണ്ടീട്ട് ഉം ആഹ് വെള്ളിയാഴ്ചയല്ലേ
കുട്ടിയളൊ
അല്ലാത്ത ദിവസൊക്കെ ചോറ് കൊണ്ടോവെലാ ഏഹ് കുട്ട്യാൾക്ക് പിന്നെ സ്കൂള്ല് ഇണ്ടല്ലോ ചോറൊക്കെ
ഉം കൊണ്ടോക്ക്ണ്ടാവില്ലല്ലെ കൊണ്ടോവേം മാണം
കൊണ്ടോയാ ടീച്ചർമാര് ചീത്തറിം എല്ലാരും അവട്ന്ന് വാങ്ങി
ആഹ് പറിയും പക്ഷേങ്കിലു ഇവ്ടുത്തെ കുട്ടിയളൊന്നും കഴിക്കൂല ഉം
വല്ല്യ സ്കൂള്ലൊക്കാവുമ്പൊ കുട്ട്യാക്കെതിയേടാണ് ഭയങ്കരെ തിക്കും തെരക്കും വാങ്ങാനും ഒ ക്കെ ഇവടെ പിന്നെ ചെറ്യെ സ്കൂളല്ലെ അതോണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുല്ല
അയ് ശരി ആഹ്
ഉം നല്ല നോക്കും കുട്ട്യാളെക്കെ നല്ലെ ഉഷാറായിട്ട് നോ
അല്ലേത്തന്നെ ഇപ്പ നല്ല ഭക്ഷണ ഇണ്ട് സ്കൂള് പണ്ടേത്തേന്റൊട്ടുന്നല്ലാല്ലോ ഇല്ല ഗവൺമെന്റ്ല് എല്ലാണ്ട് ആഹ് തന്നെ വെറ്തായാ കൊണ്ടോവ്ന്നേ അമ്മളെ കളിപ്പിക്ക്യിന്നതാ എല്ലാ കൊടുക്കും
ആഹ് പണ്ടൊക്കെ ചെറുവയറും കടലിയല്ലേ ഇപ്പം പിന്നെ അതില്ലന്നെ ഇപ്പ അത് സ്കൂള് ഇല്ലല്ലോ ചെറുവയറും കടലിം ഇല്ലല്ലോ
ഇല്ല കൊറവാ
സാമ്പാറ് ഉപ്പേരി
പേരിയല്ല ഉണ്ട് ഇപ്പൊ വണ്ടൊന്നും അതോന്നില്ലാലോ
ആ അതന്നെ ഇവര് കടലും ചെറുപയറൊന്നും കിട്ടിയ പറയലന്നല്ല
ഇല്ല ലാ
സാമ്പാർ അവിയല് ഇങ്ങനെ ഓരോ കൂട്ടാന ആളക്കാരം മുരിങ്ങയൊക്കെ ഉണ്ടാക്കും മുരിങ്ങയൊക്കെ തേങ്ങരച്ച് വെക്കും
മുട്ട വരെ പെരിയ ചുറ്റി കൊടുക്കുന്നുണ്ട് പിന്നെന്തെല് മതി
അതന്നെ അതൊണ്ട് നമ്മക്കും സുഖാണ് കേക്കുന്നു തന്നെ ഉം എന്താ രാവിലെ കടിയൊക്കെ?
നല്ല വെള്ളാപ്പം ചട്നിയം ഉണ്ടാക്കിന്ന് വെള്ളിയാഴ് ല്ലേ രാവിലെ നേരത്തെ പോണം സ്കൂള് അന്നപ്പോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കിയാല്
ആഹ് ശരിയാ
ഉ എച്ച വേൻ വണ്ടി തരൂല മുമ്പർക്കും വല്ലക്കുംല്ലോ
ഞാന് എന്തേലും ദോശയൊക്കെ കൂട്ടിയക്കലാണ് അന്നേരം കൊറച്ച് നേരം കെടക്കെം ചെയ്യാം ഇന്ന് മദ്രസ ഇല്ലല്ലോ ഏഹ മാനന്ത് മദ്രസക്ക് അഞ്ച് മണിക്ക് അരണിക്ക വല്യോക്ക് മദ്രസ് ഉം ഉം
ആറരക്ക അവിടെ ആറര ആവുമ്പോ അങ്ങ് എത്തും
ആവർക്ക് ആറ് മണിക്കാണ് വല്യോക്ക്
ആഹ അവിടെ വലിയ പാറനെ ഉം ഇവിടെ കൊണ്ട് ആക്കുലാ കുട്ടികൾ ഉണ്ടാവും ഇവിടെ വേറെ കുട്ടികൾ വണ്ടി പോന്നല്ലല്ലണ്ട് അന്നേം അതില്ലയം
എങ്ങട് പോണില്ലേ
ഉം
ആരൊക്കെയെട്ട് നിങ്ങള് വേറെക്കെഅല്ലേ താമസം
ആഹ് ഞാനും വരാ ഞാനും ഹസ്ബൻറും കുട്ടികളും തന്നെള്ളു ഉ ഓ ആ അരിയ തന്നെ
ആഹ്
പിന്നെ അനിയനും എല്ലം തന്നെ അരിയ തന്നെ അല്ലും വീട് അങ്ങാട്ട് പോക ഒന്നായിട്ടാ തന്നെ
ആഹ് അനിയനാ വീട്ടിലുള്ളത്
അ അങ്ങനെ തറവാട്ടിലാ
എഹ്
ആഹ് ഒരു അനിയൻ ഉണ്ട് ഒരു അനിയൻ കൂടിയുണ്ട് കേട്ടെ ഉം കല്യാണം കഴിച്ചിക്കില്ല
ആഹ്
പിന്നെ അര്യത്തൊക്കെ അനിയന്മാരന്നോ കൂടി ആ നേരാ ഒരു അനിയൻ ഇവിടെ തന്നെ അരിയെ തന്നെ വീടെടുത്ത്കൂടി
ആഹ് മൂന്നാളാപ്പൊ
അല്ല ആറ് ആൺ കുട്ടികളുണ്ട്
ഏഹ മറ്റ് അപ്പം ബാക്കി യുളളരൊക്കെ
ബാക്കിയുള്ള എല്ലാം ഇനി ഒ രണ്ടാൾ കൂടി വേറെ പോകാനുണ്ട്
ഏ മൂന്നാളപ്പം വീട്ടിലുണ്ടോ?
മൂന്നാള് വേറെ പോയി
ഉം അയി ശെരി
മൂന്നാള് വീട്ടിലുണ്ട് ഒരാളോൂടി കല്യാണം കഴിക്കാൻ ഒരാളാണ്
ആഹ് എന്താ ജോലി എന്താ മുപ്പേർക്ക് കല്യാണം കല്യാണം കഴിക്കാന് മൂപ്പേർക്ക് എന്താ പണി ഏഹ നിങ്ങള് ഹസ്ബന്റോ എന്താ ജോലി
പീടിയം
ആഹ്
റൂടെ ഉണ്ടാവൂല അങ്ങനെ ഇന്നലെ വന്നത
ഏഹ് ശെരി
ഉം ആയ്ച്ചക്കാ വര്
ആഹ് ആഴ്ച്ചീലാ വരാ
ഉം എപ്പൊ ഒന്നും വരൂല. പെട്ടെന്ന് ദൂര അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കളി കളിക്കാനാവൂല ദിവസം
ആഹ് പോഅലും ഇതും വണ്ടിക്കൂലിയൊക്കെ
ആഹ് തെ
ഉം ഉം അയന്നെ എന്താങ്ങട്ട് എളേച്ഛന് പെണ്ണ് നോക്ക്‌ണ്ടോ
ഓ
പെണ്ണ് നോക്ക്‌ണുണ്ടോയ്ച്ച
ആഹ് നോക്കുന്നുണ്ട് ഉം
കിട്ടാനാ പണി ല്ലേ ഇപ്പൊ എല്ലാ കുട്ടിയേളും പഠിക്കായോണ്ടെയ്
ആഹ് അതന്നെ ഇപ്പം കല്യാണം കഴിക്കുന്നില്ലാന്നല്ലേ പറ അതാ ഇപ്പൊ പ്രശ്നം ആഹ്
ജോലി ഇതൊക്കെണ്ടെങ്കി അവനാന്റെ ആവശ്യത്തിന്
പറഞ്ഞാലും വെച്ചാലും പിന്നെ വേം കഴിക്കണംന്ന് അറിയേ അയ്നെക്കൊണ്ടാരും ഇപ്പങ്ങനെ സമ്മെയ്ക്കൂല
ഇല്ലല്ല പിന്നെ വരവും പോക്കും അങ്ങനെ ഒക്കെയാവൊയ് ഉം ആഹ് വിളിക്കലും പറയലും പിന്നെ പഠനൊക്കെ കണക്കന്നേക്കാരം
അതെ ഇപ്പൊ നിക്കാഹൊന്നും കയ്യണംന്നില്ലാലോ അയിന്റെ മുന്നേ തൊടങ്ങൂലേ വിളി
അതന്നെ ഞങ്ങളയലോക്കത്ത്ല്ല കുട്ടിന്റെ നിശ്ചയം കയിഞ്ഞിട്ടൊള്ളൂ ഓന്റെ വീട്ടിത്തന്നെ നിക്ക്‌ണത്
ആഹ് അതന്നെ ശരിയ
ഉം ഇപ്പൊ പറയാനും പറ്റൂലല്ലോ പണ്ടത്തെയാരി ഉം കുട്ടിയാൾക്കും ഇല്ലരു പേടി ഇതും ആഹ് പറഞ്ഞാലും പ്രശ്നാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാ പിന്നെ ഇപ്പൊക്കെ നിയമങ്ങളും ഒക്കെ പണ്ടത്തെ പോലെ അല്ലല്ലോ ഞമ്മള് രക്ഷിതാക്കളാണറഞ്ഞ്ട്ടൊന്നും കാര്യല്ല
അഒന്നുല്ല
മക്കക്കൊക്കെ ഓലെഷ്ട്ടല്ലേ പഠിച്ച് ജോലിയൊക്കെ ആയിക്കോട്ടെ. ഒക്കെ ഒരു കണക്കിന് നല്ലതു ആണ്
അതന്നെ അതന്നെ
ഉം നമ്മളൊക്കെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇപ്പൊ
ആഹ് അതന്നെ അങ്ങനെ ഇണ്ടാവ. പഠിക്കാണ്ട്ന്നാ പോക്കാ കാര്യം
കൊറെേ ഒക്കെ അവനാരെമ്മാര് ഇതേമാതിരി തറവാട്ടിലിന്ന് കഷ്ടപ്പെട്നതൊക്കെ കണ്ട് വളരുമ്പളെയ് കുട്ടിയാൾക്ക് തോന്നാണ് കല്യാണം കഴിച്ച അങ്ങനെയാക്കാരം അപ്പൊ യമ്മക്ക് പഠിച്ചണംന്നില്ലത് പിന്നെ യമ്മളും അത് വിചാരിച്ചാണ് ഞമ്മളോ കഷ്ടപ്പെട്ട് യമ്മള മക്കളന്നാവട്ടെ കര്തി യമ്മളും
അതന്നെ
ഉം
ഇപ്പൊ പഠിക്കാനൊന്നും മറക്കൂല
അതന്നെയാർഞ്ഞതെ ഇന്നലെ ഒരു കുട്ടി വിളിച്ചീന്നു അപ്പൊ അപ്പൊ അത് ആർമീല് എക്സാം എഴുതിരിക്കാണാർഞ്ഞു
ഉം
ഉം അഹ് കേട്ടപ്പൊ ഒരു സന്തോഷംട്ടോ പ്ലസ് ടു കയിഞ്ഞൊരു കുട്ടി പെങ്കുട്ടി ഉം
അങ്ങനെ വിളിച്ചോട്ടെ അല്ല അങ്ങനെ പഠിച്ചോട്ടെ അതന്നെ ഏറ്റോം നല്ല
തന്നെ പഠിച്ചോട്ടെ പഠിക്കൂം മാണം ആൺകുട്ടിയേൾക്കും ഇപ്പൊ പ്രയാസാണ് ആദ്യം പെൺകുട്ടിയാര്ന്നു ഇങ്ങനെ വീട്ട് ട്ടിലിരുന്നീന്
ആഹ് ശെരിയാ ഇപ്പ പെൺകുട്ടിയാള മുന്നില് ഓൽക്കാ പഠിക്കണ്ടേയ് അതന്നെ
ഞങ്ങള് അഞ്ച് പെൺകുട്ടിയളാ ഞങ്ങക്ക് ഇതേമാരി താത്താരേ ക്കെ കാണാൻ വരുന്ന സമയ- ത്തെയ് ഓല് ആൺ കുട്ടിയേളില്ലായിട്ട് പറ്റൂല അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞീനി ഇപ്പൊ അയിനും വാണ്ടി ഓരോ മൂപ്പര് കാണുമ്പോൾ അന്റെ അനിയത്തിമാരെ ഞ്ഞ് കെട്ടിച്ചാണ്ടൊ ചോയ്ച്ചും പ്പ പെൺ കുട്ടികളായാലും കോയപ്പ പ്പെല്ലാ വാടക പേരേലായാലും കൊഴപ്പല്ല ഇഞ്ഞില്ല അഞ്ചാളേം കെട്ടിച്ചു അഞ്ചാക്കും കൂട്ട്യോളും മക്കളൊക്കായി
ഞങ്ങള് ആറ് പെൺകുട്ട്യോളാ
ഏഹ്
ആഹ് ലാസ്റ്റാ
ഉം ഞാൻ രണ്ടാമെത്താണ്
അത് ശരിയാ
ഏതായാലൊക്കെക്കെട്ടിച്ച് റാഹതായി ഇമ്മീം ഇപ്പിം ഒറ്റക്കാണ് ഇപ്പൊ വീട്ടില് പാക്ക്തെമാരി ചെറിയൊരു കടേം ഇഞ്ഞ് ഞങ്ങൾ അങ്ങനെക്കാരം ഇഞ്ഞ് ഇൻക്ക് രണ്ട് പെൺകുട്ടിയോളല്ലേ
അയേ
ഉം മറ്റൊൽക്കൊക്കെ ആൺ കുട്ടിയോളാട്ടോ എനിക്കെന്നെ ഉള്ളു രണ്ട് പെൺ കുട്ട്യോള് ഉം അങ്ങേനിം ഇണ്ടായ്നെ കെട്ടിച്ചെപ്പേ നമ്മക്ക് ആൺകുട്ടികൾ ഉണ്ടാവൂലാന്നൊരു ഏതായാലും ഏട്ടത്തിയാക്കു സത്യാക്കൊക്കെ ആൺകുട്ടിയോളാ
ആഹ്
ഉം എനിക്കുള്ളു ഇപ്ഫൊ മൂന്ന്ട്ട്യേള്
ഉം
ഒക്കെ ആൺകുട്ടികളാരും പെൺകുട്ടികളല്ലൊക്കെ ഇപ്പോ ഒരേമാരി തന്നെയാണ് നമ്മ ഇപ്പണ്ടെങ്കിണ്ട് പറയാം നോക്കിയാ നോക്കി അത്രതെന്നൊള്ളു നന്നാക്കി തെരട്ടെ മക്കളാണായാലും പെണ്ണായാലും
ഉം ഉം എന്നതോക്കെ സമയായില്ലെ സമയ ഇല്ലേ പത്തായില്ല ആഹ് ഓക്കെ ആയിക്കോട്ടെ
ഓക്കെ ശെരി
ശെരി